ഹലോ ആഹ് കേക്കുന്നില്ലേ
ആഹ് അസ്സലാമു അലൈ
വഅലൈക്കും അസ്സലാം
എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് സുഖം തന്നെയല്ലേ ആഹ് അവ്ടെയും സുഖം തന്നെ നല്ല മഴയ അവ്ടെ ഇരുട്ട് കുത്തി മഴ പെയ്യ നിങ്ങളോ നിങ്ങള് മഴയുണ്ട
ഇവിടെ അങ്ങനെ പൈതില്ല രാവിലെ കുറച്ചൊന്നു പെയ്യും
അതെല്ലെ ഇവിടെ നല്ല മഴ ഇരിപ്പോഴും മഴ പെയ്യും തോണ്ടിരിക്ക എട്ടുത്തി മഴ പെയതുകൊണ്ടരിക്കുക വീട്ടിൽ ആരൊക്കെുണ്ട് എത്ര മക്കളാണ് എത്ര മക്കള് ആഹ അവരൊക്കെ എന്ത് ചെയ്യുന്നു
ഒരു ഒരാൾ ഏഴാം ക്ലാസ്സൽ ഒരു രണ്ടാം ക്ലാസ്സിൽ
ഓ ഓ വീടൊക്കെ അടു തന്നെയണോ മീഡിൽ സ്കൂളൊക്കെ മക്കള സ്കൂള പഠിക്കണേ
ഒരു ഏ ഏഴാം ക്ലാസ്
ആഹ് സ്കൂളും വീടൊക്കെ അടുത്താണോ
ആ അല്ല കൊറച്ച് ദൂരംണ്ട് ആഹ് സ്കൂൾ ബസ്ണ്ട് ഹസ്ബൻഡ് നാട്ടിൽ തന്നെയാണ് സാദാ ജോലിയാണ്
ആഹ എന്തുംക്ലിയറായില്ല എന്താണ്
സാദാ ജോലി തന്നെയാണ് ഹസ്ബൻഡിന് നാട്ടിലെന്നെയാണ്
ഓക്കെ ഓക്കേ ഓക്കെ ഓക്കെ നിങ്ങ നിങ്ങളെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ വെറുതെ ഇരിക്കുന്നു വിട്ടുപ്പണിയൊക്കെ ഒരുങ്ങിയോ ആ ഉച്ചക്കത്തെ കാര്യ
ഓ ആയി
ആ ഉച്ചക്കത്തെ നമുക്ക് സ്കൂ ളി പോണൊണ്ടൊ ക്കെ വേഗാവൂലോ
ആ ഉം ആ
ആഹ് ഇവിടെ ഇപ്പൊ ഒന്നും ആയിട്ടില്ല ഇവിടെ മഴ ഉ ച്ചക്കത്തൊക്കെ ആയി നീ മഴ നീ മഴ അതൊക്കെ കു ന്തരിപ്പടം
ആഹ് ഞാനത് ഇങ്ങനെ അലിക്കതെ ചെറിയ തോതിൽ വെയിലുണ്ടാവുമ്പോ കൊണ്ടോയി
ആ ആഹ് എന്നും അലക്കും ബിടെ എന്നൊന്നും അലക്കും ഇന്നത്തേണ്ടല്ലോ മഴഅലക്കണപ്പാ നല്ല മഴയാ ണേ കല്ലി അവിടെ നിന്ന് മഴ കൊണ്ട് അലക്കണം മഴ പോട്ടെ അലക്കാൻ പറ്റുള്ളു
ആഹ് അതന്നെ ഏ അല്ലേ അപ്പൊ ഉണക്ക ക്കാനോ
പണക്കൊക്കെ നമ്മള് അല്കിയിട്ട്ത നമ്മുടെ വീടിന്റെഎറയത്തെ ഇങ്ങനെ ഇടും ഫ്രണ്ട്ലൊക്കെ ഇടും വെള്ളം വാറ്ന്ന് കിട്ടുമ്പോ നമ്മ ഫാൻ ചോട്ടില കൊണ്ടന്ന് ഉണക്കിടുക്കെന്നെ
ഹ ഹാ ഹേ
മഴക്കാലായ തുണികൾ ഉണക്ക എടുക്കണ ഭയങ്കരഷ്ടപ്പാടാ ഇത്തിരി വെയിൽ വന്ന അതിനായി നിന്നോണ്ട് തുണി അങ്ങോട്ട് ഇടും എടുതും അങ്ങോട്ട് ഇടും ഇങ്ങോട്ടെടുക്കും സമയം മുഴുവ അങ്ങനെ ഹ് ഹ് ഹ് അങ്ങനെ പോ - കാര്യങ്ങളൊക്കെ ന്നിട്ട് എന്താ വേറെ വിശേഷം
ത്ര സുഖാണ് ഇല്ല ഇല്ല അവിടെ അങ്ങനൊന്നുല്ല
അല്ല വീട്ട നമുക്ക് വീട്ടിൽ ക്ക് അത്യാവശ്യംള്ളെ പച്ചക്കറിളോക്കെ വെച്ചിട്ടുണ്ടോ ഒന്നല്ലത യാത്രകൊക്കെ പോണ ത് ഇഷ്ടാണോ ഇഷ്ടമാണ് പോയിട്ടുണ്ടോ യാത്രയൊക്കെ അതല്ലേ നമ്മളും നമ്മളും കുറവെ ന്നെയാണ് യാ- യ ത്രളൊക്കെ നമ്മളെ എപ്പോളെങ്കിലൊക്കെ പോയാപോയി ഇല്ലഞ്ഞില്ല അത്ര തന്നെ ആ എന്നും പ്പോ യാത്ര പോകാൻ നമ്മളെ കൊണ്ടാവൊന്നില്ല നമ്മൾക്ക അതിന് മാത്രം വല്ല ഫാമിലിയൊക്കെ അങ്ങ നെയുള്ള സംഘയൊന്നുമല്ല ഹ് ഹ് ആ എനിക്കിവിടെ മൂന്ന് മക്കളാണ് ഞാൻക്കിത്ര ഏയ്ജ്ണ്ട് അമ്പ - മുപ്പത് വയസായി മൂത്തമോൻ - ഒരാണ് രണ്ടാമത്തെ മോന് ഇലക്ട്രി ഇലക്ട്രിഷ്യൻ പ്ലംബർ ആണ് അവന് ഇ വിടെയില്ല വെളിയിലാണ് മോള് കല്യാണം കഴിഞ്ഞു അവൾക്കൊരു കൊച്ചുണ്ട് അവള് വ ന്നിട്ടുണ്ട് ഒരു വയസ്സായി കുട്ടിക്ക് അവള് വന്ന്ട്ട് പത്തു പതിനൊന്നു ദിവസമായി മോനും ഇവടെണ്ട് മോന് ചെറിയൊരു പരിക്ക് പറ്റിവെൽഡിങ് പണി ചെയ്യുമ്പോ മോളിന്ന് രണ്ടാം നെലന്ന് താഴ വീണു അവന്റെ തലക്ക് ചെറിയൊ രു പരുക്ക് ഉണ്ടായിരുന്നു അത് സ്റ്റിച്ചൊ ക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്തു സ്റ്റിച്ചൊക്കെ വെട്ടി എല്ലാം കഴിഞ് വീണ്ടും പണിക്ക് പോയതാണ് രണ്ടാഴ്ചെയ്യുമ്പോ അവനിക് മൂക്കിൽ ക്ക് സ്മെല്ലേ കിട്ട്ണില്ല അപ്പൊ ഇന്ന് ഹോസ്പിറ്റൽ ഡോ - ഡോക്ടറെ കാണിക്കാൻ പോയിരിക്കുകയാണ് എന്താന്ന്അറിയില്ല കുഴപ്പമൊന്നും ഇല്ല ഇന്ഷാ അല്ലാഹ് അങ്ങനെ പോണ് ഇവിടത്തെ വിശേഷണങ്ങളിക്ക് ചേട്ടങ്ങളൊക്കെ അങ്ങനെ പറയൂ
ഹ് കൊഴപ്പൊന്നുംല്ലാതിരിക്കട്ടെ റിയ
ഏ
ഴപ്പൊന്നുല്ലാതിരിക്കട്ടെ അറിയേ
അതെ ഇൻഷാ അല്ലാഹ് അല്ലാന്റെ ക്ര പ കൊണ്ട് ഒന്നും സംഭവിച്ചില്ല അവൻ ചരിഞ്ഞങ്ങനെ വീണു സൺസൈഡ് തട്ടിട്ട് ബേക്കി മാത്രം ചെറിയ സ്റ്റിച്ചിംഗ് ഉണ്ടായിന്നു കൈക്കും കാലിക്കും ഒന്നും പറ്റില്ല പടച്ചോൻ കാത്തു രണ്ടാം നെലടെ മോളിന്ന് വീണ് പറഞ്ഞ് ഞാനൊക്കെ പേടിച്ചു മൊതലാളി വിളിച് പറഞ്ഞപ്പൊ ശീലാന്ന് പറഞ്ഞപ്പളേ
ആഹ്
ആ പെട്ടൊ ഒരു ദിവസം ഐസി കിടന്ന് പിറ്റേസം വാർവിക്ക് മാറ്റി ഇവിടുന്ന് പോയി കാലണ്ട് ന്നല്ല നമക്ക്റിയാം അവ ബാംഗ്ലൂരാണ് ഈ പണിയണതേ ഇവിടെയല്ലേ നമ്മള അടുത്തോടെ ന്നല്ല ബാംഗ്ലൂർ അവിടുത്തെ ഹസ്ബൻന് അവരും നോക്കയും ചെയ്തു ഇപ്പൊ പോയി രണ്ടാഴ്ച പണുത്തു. അപ്പ അവനിക്ക് വീണ്ടും മൂക്കക്ക് സ്മെല്ല് ഇില്ലാണ്ട് ഇരിക്ക്
ആഹ് ആഹ്
ആ ഇപ്പൊ ഡോക്ടറെ കാണിക്കാൻ പോയിട്ടു ഞാൻ എന്ത് പറയന്ന് അറിയില്ല ഇന്ന് പോണംന്ന് പറയണ്ട് അപ്പന്ന് കുഴപ്പ കൊഴപ്പൊന്നില്ല വള്ളെ ഒന്ന് പോ ഒന്ന് പോകും പണിക്ക് അല്ലെങ്കിൽനി എന്ത് പറയന്നും അറിയില്ല ഉം - - കല്യാണം കഴിഞ്ഞിട്ടില്ല കല്യാണത്തിൽ കുട്ടികളെ നോക്കിക്കുണ്ടെങ്കിൽ ഒരു പെൺകുട്ടിയെ പോലും കിട്ടണില്ല. മോളെ മാത്രേ കഴിഞ്ഞിട്ടുള്ളൂ മുപ്പത് വയസ്സായി മൂത്ത മോന് ഒരു പെൺകുട്ടിയെ കിട്ടാ ഭയങ്കര ബുദ്ധിമുട്ട് കുട്ടികൾ നമ്മൾ അന്വേഷിക്കേണ്ട് അന്വേഷിക്കുമ്പോ പിള്ളേർ വേണ ഗവൺമെന്റ് ജോലിക്കാർ വേണം നമുക്കെവിടെ പോവാ. കൂലിപ്പണിക്കാർ എന്താ ചെയ്യ അവർക്കും ജീവിക്കണ്ടേ?
ആഹ്
അവർക്കും ജീവിക്കണ്ട് നമ്മളെന്താ ചെയ് രണ്ടാമത്തെ മോനും കെട്ടറായി അവനക്ക് ഇരുപത്തെട്ട് വയസ് - - രണ്ട് പേർക്കും ഒപ്പം കെട്ടാറായി അപ്പ അവൻ വരു ന്ന് കഴിക്കണ്ട്ന്നെ അവ വെ ഗൾഫായത് കൊണ്ട് അങ്ങനെ പിള്ളേരുണ്ടാവും. ആൾകാരൊക്കെ ഇണ്ടാവല്ലോ മക്കെ നോക്കണ്ട് ശരിയായിട്ടില്ല റബിന്റെ അത് കൂടെ കഴിച്ചില്ലന്ന് വിചാരിക്കുന്ന നിങ്ങനൊക്കെ ഉണ്ടാവന്ന് വിചാരിക്കണ
ഉ
പറയ് നീ പറയ് ഞാൻ മന്നെ പറ - - ഞ്ഞോടരിക്കണ ഫുഡൊക്കെ ആയി ഫുഡൊക്കെ ആയി ഇനിയിപ്പോ പച്ച മെ സ്പെഷലൊന്നും ഇല്ല ഇന്നപ്പോ ഞാന് ഇന്ന് പച്ചക്കറി വെച്ച് പരിപ്പം കപ്പയ്ക്കും കറി വെച്ചു. കപ്പക്കാ വറുത്തിട്ടും ഉണ്ട് ഉപ്പായിരിക്കാന്ത വയ്ക്കണം എന്താ ഈ പച്ച പച്ചക്കറി വയ്ക്കുമ്പഴൊന്നും ഇഷ്ടവല്ല എന്താ ഒന്ന് വയ്ക്കുക ചോറ് നമുക്ക് വയ്ക്കാം. കറി വെക്കാന പാട് കറി വെക്കാന പാട് ഒരു സമയം വച്ചാ രണ്ട് ദിവസം ഉണ്ടാവും. പിന്നെ അത് മടുക്കും അത് വേണ്ട പിന്നെയ പച്ചക്കറിെ ചിക്കൻ വെച്ച രണ്ടൂസം ഉണ്ടാവും അതും മടുക്കും. പിന്നീ പച്ചക്കറിന്നേ പച്ചക്കറിന്നെ പച്ചക്കറിന്നെ പച്ചകറിന്നെ പി - പിന്നെ പയർവർ കങ്ങളൊക്കെ വെക്കൂട്ടാ
അത്
ഹസ്ബൻറ് ആ ഹസ്ബന്റ് ആയിട്ട് ഒന്നുംപറഞ്ഞല്ലേ ഹസ്ബൻ്റ്ന് കൂിപ്പണിയാണ് ആൾ ഇവിടെല്ല. വേറെ സ്ഥലത്ത് താമസിച്ച് പണി പോയിരിക്കുകാണ് കൂലിപ്പണി തന്നെയാണ്.
ആഹ് ഓ
ഉം സാതാ പണിയന്നെ ആള് ഇവിടെ ഇല്ല താമസിച്ച് പണിക്ക് പോയിരിക്കാണ്. ഉം അങ്ങനെ പോന്നു കാര്യങ്ങളൊക്കെ നമ്മടെ കാര്യങ്ങളൊക്കെ.
അങ്ങനെ പോണ് സുഖമായിട്ട് പോണ്
ആദ്യമൊന്നും വേണ്ട അസുഖങ്ങളൊന്നും ഇല്ലാതിരുന്നാ മതി. അതെ പണ്ട്ച്ചമാത് ഓരോര അസുഖങ്ങളൊക്കെ പേടിയല്ലേ മഴയും കാര്യങ്ങളും അതെ
ആഹ്
പേടിയാണ് അതന്നെ അതന്നെ നമുക്ക് അധ്വാനം നമുക്ക് ആരോഗ്യ ണ്ടങ്കില് അധ്വാനിക്കാ അതല്ലെ പടചോൻ പറഞ്ഞേക്ണെ അതെ അതെ പട്ടിണില്ല അതെന്യാ വേണ്ടു കടം കള്ളി കല്ലി ഉള്ള ആൾക്കാരുംഇല്ല ഇഷ്ടംപോലെയ്ണ്ട്. നമ്മള കരുയപ്പെട്ട ആൾക്കാരെക്കെക്കെ ഭീഷിരിക്കുന്നു. ഇന്നല്ലങ്കി നാളെ. അത് മോളൊ കെട്ടിച്ചപ്പോ ഒരുപാട് കടവുണ്ടായി കടവൊക്കായി അങ്ങനെ പോണു ഇപ്പം മോളിവിടെ ഇണ്ട് ഏ കുട്ടി കുട്ടിനെ പേടി ഒരു വയസായതല്ലേ
ആ
മഴ അങ്ങനെയ നിക്കുമ്പളേ അവളൊക്കന്ന് പറഞ്ഞാ അവിടെ കൊടുത്തോളല്ല ത്തു പോവാ ഒരു കുഴപ്പല്ല എല്ലാം ഉളളിലാ നമുക്ക് ബാത്റൂമേക്ക് വെളി പോണേ ഉള്ളില് ബാത്റൂം ഇല്ല. ഇപ്പൊ ഉളളില് ബാത്റൂം വെച്ചിട്ടില്ല വെളീത്തന്നെ മോളിപ്പോ നനയൊന്നുല്ല ഷീറ്റ്ട്ടിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല പറയാ അവനെ കുളിപ്പിക്കാനും എടുക്കാനൊക്കെ പോകുമ്പോളേ
ആ ആ
ആ മഴ കൊണ്ടാ പ്രശ്നാകും പേടിച്ചിട്ട്
ആ
ഇങ്ങനെ പോകണ്ട് കുഴപ്പൊന്നും ഇല്ല നമ്മുടെ കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ അത്യാവശ്യം വീട് കൃഷിയൊക്കെ വെച്ചിട്ടുണ്ട്. കൃഷിന്ന് പറഞ്ഞ അങ്ങനല്ല പേര ക്കണ്ട് ആത്തക്കയിണ്ട് മാ മാതളങ്ങ ഇണ്ട് ചെറുനാരങ്ങ നിറയെ പിടിച്ചു ഇപ്രാവിശ്യം ചെറുനാരങ്ങ നിറയെ കിട്ടി
നിങ്ങള് പുറമെ കൊടുക്കാറുണ്ടാ വിക്കലുണ്ടാ
ഇല്ല ഇപ്രാവിശ്യം ആദ്യമായി കായ്ച്ചാണത് ചെറുനാരങ്ങ അവിടുത്തെ നാട്ടുകാരെ മുഴുവൻ കൊണ്ട് പോയി ഒരെണ്ണം പറിക്കട്ടെ രണ്ടെട്ടണം പറക്കട്ടെ അവര് അവര് ഇഷ്ടം പോലെ പറിച്ചിട്ടു പോയി നമ്മ എന്താ പറയാ കഴിഞ്ഞു ആദ്യത്തെ കായ്കിൽ കഴിഞ്ഞു ഇനിപ്പോ രണ്ടാം വർഷം നിറയ പൊടിച്ചിട്ടുണ്ട് കായകൾ നിറയെ ഇനി മഴയായപ്പോ ആ കായൊക്കെ താഴെ വീണു വീണു പൂവിട്ടിട്ട് കായായി കുഞ്ഞ് കുഞ്ഞ് കായായി അതൊക്കെ താഴെ കൊഴിഞ്ഞുവീണു മഴ കാരണാ തോന്നുണു
ആഹ് മഴ അങ്ങട്ട് കൂടുതൽ പെയ്യുമ്പോ
അ നല്ലണം കായിച്ചിട്ടുണ്ട് ഇനി അടുത്ത പ്രശം ആവട്ടെ ഇനി കായക്കുമ്പം ആർക്കും കൊടുക്കില്ല അപ്പോ നമക്ക് കടയി കൊടുക്കാലോ കടയിൽ ഒരെണ്ണം അഞ്ച് രൂപ വേലത്രേ
ഓ ആ വല്യ നാരങ്ങയാ അത് ചെറുതാണോ അ
ചെറ് ചെറ് ചെറ്ത് ചെർ നാരങ്ങാ നമ്മള് ചെർ നാരങ്ങാ വെള്ളം കലക്കില്ലേ അതാണ് പിന്നെ റോബസ്റ്റ് പ്പോ ണ്ട് റോബോസ്റ്റ് ല്ലാം കൊലച്ചു നിക്ക്ണ്ട് നെല്ലിക്ക കാഴിച്ചില്ല കറിവപ്പ്ണ്ട് മുരിങ്ങണ്ട് അങ്ങനെ അത്യാഷണ്ട് ചാമ്പങ്ങണ്ട് ചക്ക ഇണ്ട് ചക്ക മരത്തിനേ നിക്ക്ണു ചക്ക ആരും എടുക്കണ്ടാ ചക്ക ആർക്കും വേണ്ട അത് വെറ്തെ വീണ് ചദഞ് ചീഞ്ഞ് പോണം അതെ ഇത് ആദ്യായി കാഴ്ചതായിരുന്നു ച്ചക്കെ അപ്പൊ നമ്മള് എന്താന്ന് നോക്കട്ടേന്ന് നി പക്ഷെ അത് വെട്ട് വെട്ടിയതുല്ല എടുത്തതുല്ല ഒന്നുല്ല അദങ്ങനെ തന്നെ മരത്തിൽ നിക്ക്ണ്ട് അയിനുള്ള്‌ക്കുടെക്കെ കുരു വന്നു തോന്നുന്നു വെള്ളം കേറിട്ടൊക്കെ
ആഹ്
വെളിക്ക് ഒരു മോനേ കാണിച്ച് മോളാ വെളിക്ക്
ആഹ്
എ ങ്ങനെ പോവ്ണ്ട് ഇവിടത്തെ കാര്യങ്ങളൊക്കെ എന്താവുന്നറിയില്ല മഴ മഴയില്ലാതിര്ന്നാ നല്ലതാ മഴ പൈതാലാ പാട്
ആഹ്
വെളീക്ക് എറങ്ങാനും പിടിക്കാനൊക്കെ
ആഹ് അതന്നെണ് എല്ലാരെ പ്രശ്നം
ടിക്കുന്ന തുണിയിടാനൊക്കെ വേളിക്കന്നേ പോണം ബാക്കിയോക്കെ ഉള്ളി തന്നെ ചെയ്യ അതേ പ്രശ്ന മഴ അതുകൊണ്ട് ഇത്തിരി ട്ടയ്റ്റാ ഉം ങ്ങനെ പോണ് വിശേഷങ്ങളൊക്കെ ഞ്ഞി ഉച്ചക്ക് സമ സമയമാവണു സമയം പതിനൊന്നേ അമ്പത്ത ഒന്നായി കുഴപ്പോല്ല ഉച്ച കഴിഞ്ഞ് ഒരു മണിയൊക്ക ആാവണ്ടേ ഞ്ഞി മോൻ വന്നാലേ സമാധാന വോള്ളു ഡോക്ടർ എന്തു പറഞ്ഞു ഏത് പറഞ്ഞുന്ന് അറിയണ്ടേ ആ ആ അനിയന്റെ മോൻ അവന്റെ അനിയ തന്നെ ആളേശന്റെ മോൻ പോയിട്ട്ണ്ട് അവ പ്ലസ് ടു വൺല ക്ലാസ് തോ ടങ്ങിട്ടില്ല
ആ
അവം കൂടെ പോയി അവനല്ലെങ്കി ഞാനല്ലെങ്കിപ്പെങ്ങള് പോവാ പറഞ് അപ്പോ അവ വെണ്ട അവനണ്ടല്ലോ അവനെ വിളിച്ചി ട്ട് പോയി അഊ ആൺകുട്ട്യാൾക് അൺകുട്ട്യാളന്നായി ഇപ്പോള്. ഔ ഔ അവ്നുണ്ട്. പ്ലസ് അവന് പ്ലസ് വണ്ണിലേക്കാണ്. അപ്പൊ അവനാ പോവുമ്പത്ത് മുത്തുമ്മാ പറപ്പ അവൻ പോയി. എന്നാ ശെരിന്നാവങ്കൂടെ പോവാർന്നപ്പോ അവൻ പോയി. ൻ്റേൽ ഒരു പോയിന്റ് ബൈ ക്കിലാ പോയിരിക്ണ് മഴേണ് രണ്ടാൾ കോട്ടൊക്കെടുത്തിണ്ട്.
ആ
മ് ബൈക്കോണ്ട് പോയിട്ടുണ്ട് മഴ മഴ ഇണ്ടെങ്കി പിന്നെ ഓല് നല്ലതാവും.
ആ ആഹ്
കുട്ട്യാൾ അ സ്കൂളിൽ പോയാലോല്ലേ, ഞ്ഞ് പോ പണിയൊന്നല്ലലേ, ഞ്ഞ്തിരുമാ കുളിക്കണല്ലേ കുളിക്കൊക്കെ വാണം ല്ലേ?
ആഹ് കുളിച്ചാന്ണ്ട്, അല അലക്കാനിപ്പോ നിയിന്ന്പ്പോ അലക്കണില്ല. ഇന്നലെ അലക്കിയതൊക്കെ ഒന്നട് ഒണങ്
വാഷ് വാഷിമിഷാണല്ലോ.
വാശി ഷുണ്ട് ഇന്നലെ അലക്കിയതൊക്കെ ഒന്നൊണങ്ങട്ടെ.
ആ അല്ല ഇനി അടിക്കലും തൊടക്കലൊക്കെ ഉണ്ടാവുല്ലേ?
ആ അണ്ട്.
അടിച്ചു വാരലും തൊടക്കലെക്കെ കഴിഞ്ഞോ?
ഇല്ല കഴിഞ്ഞിട്ല്ല. തൊട് തൊട്ച്ചോണ്ട്ക്കാണ്.
അതെയോ അപ്പൊ ഞാൻ കോളെടുത്തില്ലേ അ കൊഴപ്പല്ല, കൊറ് നേരായി ഞാൻ ആര് കിട്ടോ കിട്ടോ ടെ നോക്ക്ണു അപ്പ നോക്കിയപ്പോ നിങ്ങള്ങ്ങ് പറഞ്ഞെ, ന്നാ ശരി ആയിക്കോെട്ടെ ഞൻ കുറേ നേരായി ശ്രദ്ധി ഒരു ഗോൾ കിട്ടാൻ വേണ്ടീട്ട് അപ്പൊ നമ്മളെ ടൈം ഏദേശം അടുത്തോണ്ട് വരുന്നു. പത്ത് മിനിറ്റ് കഴിഞ്ഞാ നമുക്ക് കട്ടാക്കണം. ഓക്കെ ട്ടാ ന്നാ അതായി ശരി ട്ടോ.
ആ ഓക്കെ എന്നാല്.
ഓക്കെ
ആഹ്.